ഹലോ
എവിടെ മോളൂസെ, എന്തൊക്കെയാ വിശേഷം?
ഇവിടെണ്ട് സുഖായിട്ടിരിക്ണ്.
ആഹ് ഭശ് ഭക്ഷണക്കെ കഴിച്ചോ?
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു
കെടന്നോ
ഭക്ഷണം കഴിച് കിടക്കാൻ നേരായി കെടന്നില്ല ഭക്ഷണം കഴിച് പിന്നീട് കൊറച്ചേരം ഫോണിലൊക്കെ നോക്കിട്ടെ കെടക്കൂ
ആഹ് ആഹ്
ഫോണുംകൊണ്ടു പോയി കെടന്ന കുട്ടികളാദ്യം നോ അപ്പൊ അവര് ഒറങ്ങണല്ലെങ്കി എന്താ പറയാ നാളെ മദ്റ ആഹ് അവര് ഫോണ് ഞമ്മളവിടെ പോയിട്ടൊന്ന് കെടന്ന് നോ ക്കാണെങ്കി അവര് രണ്ട് പേരപ്പറോം ഇപ്പറോം കെടന്ന് നോക്കു പക്ഷെ ഞമ്മള് മാറിനിക്കാണെങ്കി അവര് ഒറങ്ങിക്കോളും കെടന്നട്ട്
ആഹ് ആഹ്
അപ്പൊ അവരൊറങ്ങണവരെ കൊറച്ചേരം ഒന്ന് പൊറത്ത് ഒക്കെ ഒന്ന് വന്നിരിക്കും ഫോണില് നോ യുണ്ട് പിന്നെ ഫോണടുത്ത് വച്ചിട്ട് പോയി കിടന്നൊറ
ആഹ് അത് ശരിയാ ഫോണ്ന്റെ ലൈറ്റ് കണ്ടാമതി
ആഹ് രണ്ട് രണ്ടാളാ രണ്ടാളാണ് അപ്പറപ്പുറം വല്ല്യ കുട്ടികളാന്നാലും അപ്പറപ്പുറം വന്നിട്ട് ഇങ്ങനെ നോ ക്കും പിന്നെ അവരൊറങ്ങൂല
ആഹ് അത് ശരിയാ
അഹ് ഉറങ്ങീല്ലെങ്കി രാവിലെ നീക്കാനും മടിയാണ് അപ്പ നീക്കലും നിസ്കാരോം ക്ലാസ് പോക്കും എല്ലാം വൈകും അപ്പളും ഞമ്മക്കബുദ്ധിമുട്ട്
ആഹ് അപ്പൊ ഞാൻ നേറ്ത്തെ ഒറക്കിയേ തന്നെണ് ഞാനും പത്തുമണിയായ ക്കെടത്തി ഒറക്കലുണ്ട് ഫോണ് കാണാ ടി വി കാണാ ഇപ്പ പന്തളി ആയൊണ്ട് പന്തളി കണ്ട് കുത്തിരിക്ണണ്ട് ഇപ്പഞ്ഞി എപ്പോഴാ ഒന്ന് ഒറങ്ങാന്നാവോ
ഭക്ഷണം കഴിച്ചിട്ട് ഇരുന്നിട്ട്ണ്ടാവൂലേ
ആഹ് ഭക്ഷണം കയ്ച്ചിട്ട്ര്ന്ന്ക്കാണ്
ഉം
ഉം പിന്നെ മക്കളൊക്കെത്രീല പഠിക്ക്ണെ
ക്കൊന്താ കൂട്ടാന്
ഈ ഇങ്ങളവിടെ മറ്റേ പാർക്കോ മറ്റേതോ എന്തേലുണ്ടോ ടൂറിസ്റ്റ് കേന്ദ്രന്തേലുണ്ടോ
ആഹ് ടൂറിസ്റ്റ് കേന്ദ്രം പാർക്ക്ണ്ട്
ആഹ് ആഹ് പോകാറുണ്ടൊങ്ങള്
ആഹ് അടുത്ത്ള്ളേലൊന്നും പോവൂല അത് ഞമ്മക്ക് മ്മളെ അടുത്താവുമ്പോ ഞമ്മക്കതൊരു തോന്നൂല കൊറച്ച് ആഹ് അതാണ് കൊറച്ച് ദൂരം പോവുമ്പോ
ങ്ങള് യാത്ര പോകാറുള്ളത്
കൊറച്ച് ദൂരം ദൂരായിട്ട് പോവുമ്പോ ഞമ്മളിങ്ങനെ വെറും കുട്ട്യാളെകൊണ്ട് പോവാം പറ്റിയെ ചെറിയ കുട്ട്യാളെല്ലേ അവരെകൊണ്ട് പോവം പറ്റിയെ പാർക്കാർക്ക് കളിക്കോള്ളോട്ത്തൊക്കെ അയ് ഞമ്മളെ അടുത്ത്ള്ളീനെക്കാട്ടില് എത്രയോ ചെറിയ സംഭവങ്ങളായിരിക്കും ദൂരെ പക്ഷെ അമ്മക്ക് അവിടെ പോണം എ റ്റവും വല്ല്യേ ഇഷ്ടം പിന്നെ ബീച്ച് പോവെപ്പഴും അത് വേറൊരു വൈബന്നേണ്
ഇങ്ങളടുത്തുണ്ടോ ബീച്ചുണ്ടോ
ആഹ് മ്മള് പൊന്നാനി പോവാ ചെയ്യാ കൊറച്ച് പോണം
ഇങ്ങക്കതോണ്ട് നല്ല മീൻ കിട്ടുണുണ്ടാവല്ലോലെ ഫ്രഷ് മീന് ഞങ്ങളവിടെ ക്കെ മീൻ വരുമ്പോഴെന്താന്നറിയോ മറ്റേ പഴയതാ വരൊള്ളൂ രാവിലെക്കെ ഈ നാറ്ത്തെ ഏഴ്മണികൊരു മീൻകാരൻ വരും പക്ഷേ അവ എന്താലു അപ്പൊ പിടുച്ച് കൊണ്ടന്നല്ലല്ലോ തലേന്നത്തെയായിരിക്കില്ലേ
ആഹ് ആഹ്
ഇന് ആഹ് പിന്നെ ഞങ്ങള് ഇവടെ മാർക്കറ്റ് പോണന്നുണ്ട് മീ മാർക്കറ്റ് പോണങ്കി പെരിന്തൽമണ്ണ പോണം പിന്നെ അവിടുന്നിങ്ങട്ട് കൊണ്ടന്നിട്ട് വേണ്ടേ ഒര് ഇതാവണെന്നുണ്ടെങ്കി
ആഹ്
ഇന്നാലൊരു പത്ത് മണി എന്തായാലും പിടിക്കും പിന്നെഷ ഇങ്ങക്കൊക്കെ പറഞ്ഞാ ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ കിട്ടും അത് നല്ലൊര ഇപ്പയിന് മീനൊരു രസോല്ലാ പി എന്താ ഓക്കെ മണ മരുന്നിട്ടിട്ടാ എന്താന്നറിയില്ല ആ ഒരു ഉം
ട്ടാലോ വേടിക്കാൻ പോകും
ഇന്ന് ഉമ്മ പറയുന്നുണ്ടായിരുന്നു എത്ര ഇരുന്നൂറ്റിൻ്റെ മോളിലാണ് ആകെ മീനിൻ്റെ ഏറ്റവും ചെറിയ വെലാന്ന് പണ്ടൊക്കെ അയിമ്പൊറുപ്യക്ക് ഒരു കിലോ മേടിച്ച മനുഷ്യന്മാരാ ഞമ്മളൊക്കെ അയിമ്പീന് നാപ്പീന് അയമ്പറുപ്യക്ക് വേടിച്ചെ ഇൻക്ക് ഇക്കോർമ്മണ്ട് ഒരു കിലോനൊക്കെ പിന്നെപ്പം നൂറുപ്യയിൽ കൊറഞ്ഞ മീനെന്നെ ഇല്ലാതായി
ഇപ്പ ഇല്യ നൂറുറൂപ്യ
ആഹ് ഇപ്പപിന്നെ നല്ല മീൻ കിട്ടണെങ്കി ഇരുന്നൂറു
ഉം പിന്നെ ഇപ്പ നല്ല മീനല്ലാത്തോണ്ട് വേടിക്കാനും മടിയാ പിന്നെ വീട്ടിലിങ്ങനെ വളർത്ത് മീന് പൊഴയില് പോയി പുടിക്കണ മീൻ തിന്നണോരാണെങ്കി അത് ഇഷ്ട്ടള്ളോരാവുമ്പോ അത് പോവും ആ ചെറിയ പരല് ചെറ് മീനുകളൊക് ആഹ്
ആഹ് അങ്ങൻത്തെ ആഹ് പൊഴമീന് പൊഴമീന് പക്ഷേ നല്ല മുള്ളായിരിക്കും അതിന് ടേസ്റ്റ് രസക്കെ ഇണ്ടാവും പക്ഷെ അത് നന്നാക്കി കിട്ടുമ്പോത്തിന് മാ ചെലർക്ക്
പിന്നെ ഇവിടെ അത് അത് ഉപ്പാക്കും ഭർത്താവിനൊക്കെ ഭയങ്കര ഇഷ്ട്ടാന്ന്
പൊഴമീന്‌ല്ലേ ഞങ്ങളെ ഇവിടെ ഇതേപോലെ എന്റെ വീടിന്റെ മുന്നില് തോടാണേ എന്നിട്ട് ആ തോടിന്ന് പിടിച്ചും പിന്നെ വെള്ളം വൽ റ്റിയാല് ആങ്ങള പറയുടി മീൻ പിടിച്ചാ വാ വേം പറേയ് ആ മീൻ പിടിക്കണ ഒരിത്ണ്ട് ട്ടോ എന്നി ഇത് ഇതേപോലിന്നാള് ഞങ്ങള് മീൻ പിടിച്ചപ്പോ ഒരു കല്ലിന്റെ ചോട്ടിലുണ്ട് വെള്ളൊന്നും ഇല്ല ചെറിയൊരു പൊ പുതിലുള്ളൂ അയിന്റെ ഉള്ളിലുണ്ട് കൊറെ കടുക് മീൻ എന്നിട്ട് കടുക് മീൻ ആത്രേ ഒരു കുത്തണ് കുത്തിയിട്ട് എന്തോരു കടച്ചില് കയ്യന്ന്റിയോ അയില് പെ അപ്പം ആഹ് എന്താ കടുകോ എന്തോ ഒരു പേരില്ലേ കടോ കുടോ എന്തോ ഒരു പേര് ആഹ് അതാ പറയല് ആഹ് ആ എന്നിട്ട് കയ്യ്ങ്ങട് കടഞ്ഞിട്ടെ കുട്ടിൻ്റെ കൈയ്യീമ്മെ കുത്തിയെ അയില് ഞാൻ അവൻ പുടിച്ചിട്ട് ഇങ്ങനെടാണേ അപ്പൊ നോക്കുമ്പോ അയില് കൊറേണ്ടെ ഒരു പത്ത് പതിനഞ്ച് മീങ്ങളെ ഞാൻ പറയാ ജീവി ജീവിതത്തിലാദ്യായിട്ടാ ഇങ്ങനൊരു മീൻ പുടിക്കണെ കണ്ട്ക്കണെ അവനും അത്ഭുതായി ഞങ്ങക്കൊക്കെ അത്ഭുതം കുട്ടിയാള് കൈയില് കൈയ്യുമ്മക്കൂടി കുത്തുമ്പത്തേനും ചോര ഒന്നായിട്ട്ട് വരും നല്ല ചോര വരുന്നതു അല്ല കടച്ചിലോ സഹി ക്കൂല മോന് കരഞ്ഞിന്നിട്ട് വേദനിച്ചിട്ട് അങ്ങനെ ഞാൻ പറയാ ആദ്യായിട്ട് പക്ഷെ അങ്ങനെ ഇപ്പതാവൊന്നൂല്ല എന്നിട്ട് ഞാനവിടെനിങ്ങട്ട് നാലണ്ണം കൊണ്ടന്നിട്ട് കുപ്പിലിട്ടച്ച് ഇവിടെ കൊറെ കാലട്ടിച്ചിരുന്ന് പെട്ടെന്ന് ചാവൊന്നുല്ല
ആഹ്
അപ്പൊ ആരോ പറഞ്ഞു നല്ല മരുന്നാണത് അ മീന് നല്ല മരുന്നാണ് പറയുന്നേക്കാന്നൊക്കെ പറഞ്ഞു പണ്ടൊക്കെ അപ്പൊ എന്താ ഈ വെള്ളം വറ്റിയിട്ട് ഇവര് പുതില്ല് പുതില് കെട ക്കാണെ ഇപ്പൊ ഈ രണ്ട് മാസം മൂന്ന് മാസക്കെള്ളപ്പം പുതി ആ പുതിലുണ്ടാവത്രെ കല്ലിന്റെ ചോട്ടില്
ആഹ് ആഹ്
കടന്നാ മതി ഓൽക്ക് ഒന്നും കഴിക്കാൻ ഇതിനൊന്നും വേണ്ട പിന്നെ മഴവെള്ളം വരുമ്പോ വെള്ളായല്ലോ അപ്പൊ പിന്നെ പോല ഇറങ്ങൂത്രേ അങ്ങനെയാണ് അതിറെ കഥാന്നൊക്കെ പറഞ്ഞിട്ട് വ അതിമ ഇങ്ങനെ പറഞ്ഞു തന്നീന് പണ്ട് അവിടെ ഒരു ഓട്ട ഗുഹ ഉണ്ടായിരുന്നു അതിനട്ടുള്ള വലിയ എന്നിട്ട് അതി നിന്ന് ഇങ്ങനെ മീനൾ വരും നല്ല രസമാണ് കാണാ എന്നൊക്കെ പറഞ്ഞിട് വെറുതന്നൊങ്ങളെ കൈ ഇട്ട്നോക്കിയതാണ് അപ്പോഴ കുത്തിട്ടിത അപ്പ ഉറപ്പായി മീന ഇതി ഭയങ്കര റസ് തേന മീ പക്ഷേ ആ ഒരു മീൻ്റെ രസൊന്ന കിട്ടില്ല പിന്നതിൻ് വല്ല്യുപ്പാക്കക്കൊക്കെ പോയൽ എന്താട്ടെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ചാർ ഇട്ടിയാൽ മതി അവർക്കൊക്കെ കാരണം അത രസംണ്ടാവും ഇപ്പം ഞമ്മ ഒ നല് രോനല്ല പത്ത് കിലോ മീൻ പിടിച്ചാലും വ ഒരു രസമല്ല ഏത് മീൻ പിടിച്ചാലും
അത് ഇവിടെ ഇവിടെ വീട്ടിൽ അങ്ങനെ തന്നെ ഉപ്പാക്കും ഭർത്താവിനൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ ഞങ്ങള് ഉമ്മ ആയാലും ഞാനായാലും ജ്യേഷ്ഠന്റെ ഭാര്യ അങ്ങക്കൊന്നും ഇഷ്ടമല്ല അതും മന്ന സ്മെല് തന്നെ ഇഷ്ടമല്ല പക്ഷെ എന്നാലും അവരെ ഇത്ര ഇഷ്ടപ്പെട്ട് കൊണ്ടന്ന വെച്ച കാണ്ട് ഉമ്മയും മുത്തശ്ശിയൊന്നും അത് അങ്ങനെ ഉണ്ടാക്കാനൊന്നും വരില്ല എന്റെ മണ ഇഷ്ടമല്ല പറഞ്ഞോണ്ട് പക്ഷെ അവർക്ക് ആഹാ അവർക്കത് വിരിച്ചുകൊടുത്ത ഭയങ്കര സന്തോഷം അതൊന്നും വേണ്ട വെറുതെ ഞമ്മളൊന്ന് ഉ പുളിമുളക് ഇട്ട് പറ്റിച്ചാ മതി ഒരുക്കണംന്ന് അങ്ങനെൊന്നുമില ആഹ അത് പക്ഷെ ഇനി കാന് മണം കയ്യി നിന്നൊക്കെ പോക ഭങ്കര ഇടെ നമ്മ ഈബത്തുള്ള മീനല്ലേ നത്തോലി അതിന്റെ അത്രൊക്കെ ചിലപ്പ ഉണ്ടാവുള്ളൂ പരല്ന്ന് പറയും ചെറിയ മീൻ അതൊക്കെ ക്ലീൻ ചെയ്തെട് ക്കൻ ഭയങ്കര പണിയാണ്
അതാണ് അത് ന അതിന്റെ ഇതൊക്കെ ഇതാക്കണ്ടേ
ഉം പിന്നെ അപ്പൊ ഞാൻ പറയുന്ന ഇതെന്തിനാ കൊണ്ടട്ട വലിയ മീന് കൊണ്ടുവന്നോടെ എന്ന് അപ്പറയ് അപ്പൊ ഇത് ഇത് കിട്ടുമ്പോ പിന്നെ എന്താ ചെയ്യത് അവിടെ ഇട നോക്കാ പറഞ്ഞ വലിയ മീനെക്കാട്ടിലും ടേസ്റ്റ് ഇതായി അപ്പ ചെറിയ മീന് കിട്ടെണം അവിടെ പോയി ചൂണ്ടണ്
ആഹ പൂഴമീൻ തിനെ കൊണ്ടുവര നല്ല പക്ഷെ നന്നാക്കി എടുത്തക്കതാകുമ്പോത്തെ ഇതാണ് പുഴവി ഇത് പിന്നെ നല്ല ഇത ക എന്ത പറയ മള് ഉണ്ടാവും
ഉം അതുകൊണ്ട് അവർ കഴിച്ചിട്ട് ഇങ്ങനെ പറയും നിങ്ങള് ഇതൊന്നന്ന് കഴിച് നോക്കി നിങ്ങൾ തിനെണ എത്രയും അഞ്ഞൂറിന്റെ അറുന്നൂറിന്റെ ആവോലി ഐകുറിനെക്കാട്ടിലും ടെസ്റ്റന്റെ ഈ ഒരു ത്തിരി പോന്നോ പറഞ്ഞല്ലേ നിങ്ങള് കഴിച്ചു നോക്കി
അത് തിന്നിട്ടുണ്ടായി പിന്നെ ഇങ്ങള് വേറെ മീന് ഒന്നും വേണ്ടന്ന് പറയാ അത്രക്കടെസ്റ്റാണ് പക്ഷെ അവര പിന്നെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു വഴുവഴുപ്പ് വരും അത് കാരണമാണ് തിന്നനോരു മടുപ്പ് ആഹ അത് നന്നാക്കാനൊക്കെ പണി അക്കപ്പ വെണ് ആഹ വെണ്ണൂറി ഇട്ട് നന്നാക്കും പിന്നെ ചെറിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്യ അങ്ങനെ പോരാത്തതൊക്കെയണെങ്കിൽ നമ്മള ഫ്രഷ് ആയിട്ടില്ല വൃത്തിയുള്ള കരിങ്കല്ലിൽ ഇട്ടിട്ട് ഒരച്ചിട്ട്
ആഹ ആഹ
അപ്പൊ അതിന്റെ ചെള ചെതുമ്പല് ഒക്കെ പോകവും
ആഹ അത് ശരിയാ
അത് കഴിഞ് ഉള്ളിലുള്ളള്ളതും ക്ലീൻ ചെയ്തെടുത്തിട്ട് അങ്ങനെ
ആഹ പുളി രണ്ട് രണ്ടിസം പുള്ളിയിൾ ഇട്ടക്കണം എന്നിട്ട് ഡയരീസൊക്കെ പുലില് കുറ കുറച്ച് നേരം അച്ചാറ് ടേസ്റ്റാ പുളി പൊട്ടിച്ചണം ആ
ണ്ടെങ്കി ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിലലെ ഇന്ന് കഴിക്കൂല ഇന്ന് വേണ്ട ആഹ്‌ നാളെ രാവിലെ രാവിലെ രാവിലത്തെ ഭക്ഷണം പിന്നെ ഉച്ചക്കും രാത്രിയിലൊക്കെ ബാക്കിയുണ്ടെങ്കിൽചെൽപ്പം തലേ ദിവസത്തെ കറി തീരേ ഇഷ്ടപ്പെടാത്താൾ ൾക്കാരാണ് തലേ ദിവസത്തൊന്നും വേണ്ട അതോ കൂട്ടാത്താൾക്കാരാ പക്ഷെ ഈ മീൻകറിയുണ്ടെ ആഹ് അത്ണെങ്കി അവർക്കത് മതി അവ മീൻകറിഞ്ഞി ഇന്നൽത്തെമീൻകറി ബാക്കിണ്ടോന്ന് ചോദിച്ചിട്ട് ബാക്കിണ്ട്ന്നുണ്ടെങ്കി രാത്രിയില് ചപ്പാത്തിണ്ടാക്കിയാൽ മതീന്ന് വരെ
ആഹ് ആഹ് അത് ശരിയാ പിന്നെ ന്നിട്ടെന്താ രാവിലെ ഭക്ഷ രാവിലെന്താണ്ടാക്കല്
രാവിലേ പുട്ടോ പത്തിരിയോ ദോശേ
ആഹ് ആഹ്
അപ്പത്തതിനനൻസര്ച്ച് ദോശ ഇപ്പ്ന്ന് ദോശണ്ടാക്കിയ നാളാണെങ്കി മക്കള് പറിം എന്നും ദോശേന്ന് പറയാ പിന്നെ വേറെ മാറ്റിെക്കൊടുക്കും
ആഹ് ആഹ് അത് ശരിയാ
പിന്നെ അവർക്കൊന്നുപ്പ കുട്ടികള് സ്കൂളിൽ പോക അവർക്കൊന്നുംപ്പോ രാവിൽത്തെ ഭക്ഷണൊന്നും വേണ്ടല്ലോ അവര് വേണം ഞമ്മക്ക് വേണ്ടീട്ട് എന്തെങ്കിലൊക്കൊന്ന് കഴിച്ചു പോയി അത്ര പിന്നെ സ്കൂളിന്ന് ഇവിട്ന്നെന്തെങ്കിലും കൊണ്ടോണ്ടാ ഭക്ഷണം അതും ഞമ്മള് ചോറാക്കിയിട്ടുണ്ടെങ്കി അയിന്ന് വന്നി ട്ട് വീണ്ടും കുറിച്ച്ങ്ങട്ടന്നെട്ത്തു പിന്നെ വന്നാ ചോറ് അത് വേണ്ട ന്നാപിന്നെ ബേക്കറി ചായിം മതി പിന്നെ രാത് ത്രീല് നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചെങ്കി ആയി അത്ര തന്നെ ഉള്ളൂ
അത്രയുള്ളൂലേ
പ്പഞാനെന്താപ്പ ഭക്ഷണം അവർക്ക് ഇതില്ല ഞമ്മള് നമ്മളപ്പോ ട്ടിക്കാളായിര്ന്നന്ന് ഞമ്മക്ക് ഭക്ഷണം കിട്ട്ണ് ഭയങ്കര സന്തോഷാണ് പക്ഷെ ഇവർക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാണ് അയെന്ത് ഭക്ഷണം ആ സമയത്ത് കിട്ടി കിട്ടീട്ട് അവർക്കത്
ആഹ് ഓൽക്കല്ലേ ഓൽക്ക് പറ്റിയ ഭക്ഷണേ ഇതാവാൻ പറ്റുള്ളൂ
ആഹ് ഓരൽക്കയ്നൊരു വെലല്ലാണ്ടായി ഞ എല്ലേ ഭക്ഷണം ഏത് സമയത്തും കിട്ടീട്ട്
അതാണ് ഉം ഉം ഉം ഞമ്മളൊക്കെ ഒരു ഭക്ഷണംണ്ടാക്കുന്നതാവാൻ വേണ്ടി എത്രതയ്ക്ക്ണ്ല്ലേ
ഉം ഞമ്മളൊക്കെ ചോറ് കഴിക്കായിരുന്നു സ്കൂളിട്ട് വന്ന
ഉം ചോറൊന്നു
രാത്രീല് ഇല്യ ഇപ്പൊ പറ്റൂലപ്പവർക്ക് ബേക്കറി അല്ലെങ്കിൽ പുറത്തുന്ന് ആഹ് പൊ എണ്ണ കടി കൊണ്ടരണം പിന്നെ രാത്രിയില്ന്നാന്ന് ഉച്ചക്ക് വെച്ച ചോറും സാമ്പാറും ഒക്കെ ആണെങ്കി അന്ന് വേണ്ടന്നെ വേറെന്തെങ്കിലും അപ്പ വേണം
അങ്ങനെ
അങ്ങനെയൊക്കേണ് മക്കളെ കാര്യങ്ങള്
മക്കളെ കാര്യങ്ങള്ളൊക്കെപ്പങ്ങൻ തന്നേണ് ഓൽക്കൊന്നുപ്പയ്ന്റെ വെശ പ്പിൻ്റെതെന്താന്നുള്ളതറീല്ല എങ്ങനെത്ണ്ടാക്ക്ണെന്നറിയില ഞമ്മളൊക്കെ ജീവിച്ച കാലാണ് ജീവിതം ഇപ്പൊ കൊർച്ച്
ഫോണ് ഞമ്മളിപ്പോ നമ്മളാദ്യേ ചെറുപ്പം മുതലേ കുട്ടികളെ ഭക്ഷണം കൊടുക്കുമ്പോ ഫോണ് കൊടുത്ത് ശീലാക്കി പക്ഷെപ്പൊ മുതിർന്നവര് ചീത്തറിയും ഇപ്പവടൊക്കെ അവിടെ ഞാൻ ഹസ്ബന്റിന്റെ വീട്ടിൽന്ന് വീട്ടിലാവുമ്പോ ഫോണ് കൊടുക്കൂല അവരെള്ളോര് ചീത്ത പക്ഷെവ ടെ വന്നാല് ന്റെ സ്വന്തം വീട്ടില് വന്നാല് ഉമ്മാടെ ഫോണെപ്പളുണ്ടാവും പക്ഷെപ്പ വരുമ്പോ മാത്രം ഫോണില്ലാണ്ട് ഭക്ഷണം കഴിക്കും ഉപ്പില്ലെങ്കി ഫോണെടുത്ത് ചെൽപ്പ ഞാൻപറി ഇപ്പള്ള സമയത്തേ കൊടുക്കുള്ളൂ അപ്പൊ ഇപ്പ നല്ല ചീത്ത പറയും ഈ ഭക്ഷണം കഴി ക്ക്ണ സമയത്ത് ഫോണിൽ നോക്കിരിക്ക അഹ് ഭക്ഷണം കിട്ട ട്ടാത്തോരവസ്ഥ അറിഞ്ഞാങ്ങളങ്ങനെ നോക്കിരിക്കൂല്ല എടുത്ത് വെക്കുന്നറിയും
ആഹ് ആഹ് അങ്ങനേണ് ന്ന ആയി
വേറെന്തെക്കേന്നട്ട്ന്ന് ആഹ് ശരി ശരി